ഹലോ ഹലോ ഹലോ
ഹലോ
തൽക്കണ്ട ആ തലങ്കഡു
ആ ആ നല്ല വിശേഷം അങ്ങനെ പോണം എന്താണ് ങ്ങളെ വിശേഷം
ശേഷം എങ്ങനെ പോണം നിങ്ങളെ നാട്ടിൽ കൃഷിയൊക്കെ ഇണ്ടാ
ക്റഷ്യ ഒക്കെ കുറവാണ് ഇപ്പ എല്ലാർക്കും കൃഷി ചെയ്യാനൊക്കെ മടിയാണല്ലോ
ഓ പിന്നെ ഇങ്ങനെ ആട് കോഴി അങ്ങനെയൊന്നും വളപ്പൊന്നല്ലോ
ആ ആ കോഴിക്കളും പണ്ട് ഇവിടെ ആടിനെയും വളർത്തുന്നലൊക്കെണ്ട് നമ്മളങ്ങനെ വളർത്തലില്ല
അവിടെങ്ങനെ ആട് കോഴിക്കണ്ടോ
ആ ഞങ്ങക്ക് കോഴിയുണ്ട് ആട് വളർത്തിന്ന് ഇപ്പൊ വളർത്തന്നില്ല വണ്ടി ഇടച്ച്ങ്ങനെ ആ ല്ലാണ്ടായിരിക്കല്ലോ അത് കാരണം കോഴിന ഒന്നും മാത്രം വളർത്തണള്ളൂ ആടിനെ വളർത്തന്നില്ല കോഴിണ്ട് പിന്നെ പൂച്ചകള്ണ്ട് പൂച്ചൊക്കെ ഇണ്ടാ
പൂച്ചണ്ട് കുറെ അവരിപ്പൊ ഒരു പൂച്ച പ്രശവിച്ച് ഏഴ് ഏട്ട് കുട്ടികളങ്ങാനണ്ട് ഇവിടെപ്പൊ
അതെ ഞങ്ങളെപൂച്ച പ്രസവിക്കും ഒരു കുട്ടിണ്ടാവുള്ളോ എപ്പൊ പ്രസവിച്ചാലും
ഒരു ഒരു പൂച്ചെനൊക്കെ ഭയങ്കര ഇഷ്ട മോൾക്ക് ഭയങ്കര ഇഷ്ടോ മോള് ഇവിടുന്നെങ്കിലൊക്കെ പൂച്ചനെ കൊണ്ടുവരും പൂച്ചനെ കൊണ്ടുവന്ന ഇവിടെ വളർത്തും പട്ടി പിടിച്ചു കൊണ്ടപോകും പിന്നെയേും കൊണ്ടുവന്ന് വളർത്തും പിന്നേും പട്ടി പിടിക്കും അങ്ങനെ നാല് തവണായി ഇപ്പ കൊണ്ടരുന്നതൊക്കെ അപ്പ ആമ്പൂച്ചനായി ഇപ്പൊ പെ ഇപ്പൊ പെൺപൂച്ചനെ കൊണ്ടുവന്നപ്പോ പെൺപൂച്ചക്കൊ ഒരു കുട്ടിണ്ടായി ആൺപൂച്ച അത് വലുതായപ്പോ അതിനെ പട്ടി പിടിച്ച് ഇപ്പൊ രണ്ടാമത് പിന്നെ വണ്ടി ഇടിച്ച് കിടന്നപ്പോ പ്രസവിച്ചു പിന്നെ അതിങ്ങനെ അതായ ചത്തു പോയി ഞാനിവിടെ വന്നപ്പോ ആക്സിഡന്റ ആായി പോകുമ്പോ പ്രസവദിച്ചിട്ടുണ്ടായി വണ്ടി ഇടിക്കുന്നേക്ക്പോ ഞങ്ങ ആക്സിഡന്റായിയി പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചത്തു പോയി രണ്ട് കൂ
ആരും നോക്കാനില്ലന്നിട്ടായിരിക്കൂല
ആ ആ പിന്നെ ഇപ്പോരെണ്ണം ഈ അടുത്ത് പ്രസവിച്ചിട്ട് അത് ഒരു പെൺകുട്ടിയാണ് അത്ണ്ട് ഇപ്പ രണ്ടാമത് പ്രസവിച്ചു കിടക്കാണ് ഇവിടെല്ല അടുത്ത വീട്ടില് പ്രസവിച്ച കിടക്കണം ഇവിടെ കൊച്ചുള്ള കാരണം എടുക്കയറ്റണില്ല അത് കാരണം അടുത്ത വിട്ടിൽ പ്രസവിച്ചിരിക്കണ്
അങ്ങോട്ട് മ്പന്ധവന്നും ഇണ്ടാവുലല്ലോ
ഇങ്ങെ കുണ്ടരും ഇപ്പൊ കൊണ്ടരല്ലോ മോള് പ്രസവിച്ചു കഴിഞ്ഞു പോയിക്കഴിഞ്ഞിട്ട് അവരിങ്ങനെ കൊണ്ടുവരും ഇപ്പൊ ഞാൻ ഇന്ന ഇപ്പോവിടെ വന്ന് നോക്കാണ്ടപ്പ ഞാൻ പറഞ്ഞു കുണ്ടരണ്ടാട്ടോ അവിടെ കയറ്റാൻ പറ്റില്ലാണ് അപ്പോ അവള അങ്ങനെ നോക്കി അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞുര് പോയി കഴിഞ്ഞിട്ട് കേറാട്ടാന്ന് പറഞ്ഞഞ് അപ്പോ അവ പോയിന്നെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി നമ്മള് പറഞ്ഞാ മനസ്സിലാവണ പൂച്ച വിളിച്ചാല കോടി വര്ന്നെ പൂച്ച പേരൊക്കെുണ്ട് കുറിഞ്ഞിന്നാണ് പേര്
അവിടെങ്ങളും പോറ്റിനതായിരിക്കൂലെ
ഓ
നിങ്ങവിടെ വളർത്തണതായിരിക്കുംലെ
ൽ വളർത്തണത് എന്നും വളർത്തു ആപൂചനെ കൂടുതൽ വളർത്തണ അപ്പൊ അത് പട്ടി പിടിച്ചണ്ടോ പോവാന് ആപൂച്ചക ഇങ്ങനെ പോകവല്ല ഇവള് പിന്നെ അങ്ങന അങ്ങ് പോകന്നുല്ല ഇവിടെ തന്നെയാണ്
ഇവിടെണ്ട് ഒരാൺപൂച്ചയായി ഇങ്ങോട്ടും പോല അവിടെന്നെ
ആ മുമ്പൊരു പൂച ഞങ്ങക്ക് അങ്ങനെണ്ടായി ഞങ്ങളെ വീട്ടിൽ മാത്രം വേറൊരു സ്ഥലത്തും പോകൂല്ലായിരുന്നു പക്ഷെ കുറെേ നാൾ കഴിഞ്ഞപ്പോ അത് ഒരു വീട്ടില് ഞങ്ങള വാടകക്കുന്ന ആ സമയത്ത് അപ്പ ആ വാടകക്ക് ചെന്ന വീടിന്റെ അടുത്ത് മീൻ കച്ചവടം നട നാളുണ്ടായി തട്ടിട്ട് അപ്പൊ അയാളെ വീട്ടിലേക്ക് പോയി പിന്നെത് പിന്നെ അവിടൊയി സ്ഥിരം പിന്നെ അങ്ങ വാടകക്ക് മാറിപ്പോന്നപ്പോ പിന്നെ അയിനെ കൊണ്ടുവന്നില്ല അയക്കാനോട് പറഞ്ഞേപ്പിച്ചി അങ്ങ പോവാണ് പൂച്ചനെ നല്ലോണം നോക്കണോട്ടെ ണപ്പാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കൊണ്ടന്നില്ല പൂച്ചനെ പിന്നെ നാള് പോയ അന്വേഷിച്ചപ്പോ ഇണ്ടന്ന് പറഞ്ഞു പക്ഷെ കണ്ടില്ല പോയിട്ട്
കൃഷിയൊക്കെ ചെയ്യലുണ്ട് അവിടെ
ഓ
കൃഷി
കൃഷി അങ്ങനെ ചെയ്യാള്ള സ്ഥലൊന്നുല്ല ഇച്ചിരി സ്ഥല ഉള്ളു ചെടിയൊക്കെ വെക്കും അതിപ്പോ ഞാൻ വണ്ടി ഇടിച്ച് കിടപ്പായപ്പാ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി വേനക്കാലല്ലാര്ന്ന അപ്പക്കെ ഉണെങ്ങി പോയി കുറച്ച അല ചെടികള മാത്രേ ഉള്ളൂ മറ്റേ പൂച്ചെടിയൊക്കെ ഉണ്ടാറ്ന്നു
ഫുഡ ഒക്കപ്പാരണ്ടാക്ക്‌
ഫുഡൊക്കെ ഞാന് ഇണ്ടാക്കും അയിന് ഇപ്പൊ അത്യാവശ്യം ഇങ്ങനെ ഞൊണ്ടിയാണെങ്കിലും നടക്കും മറ്റേത് എനിക്ക് നടക്കാൻ പറ്റില്ലായിറ് ന്നു പിന്ന ഇവ്ടെ
ഫുഡൊക്കെ ഇങ്ങള് സ്വന്തക്കെന്നെ ഇണ്ടാക്കൂലെ
സ്വന്തമെന്ന് വെച്ചാല് കിടപ്പാർന്ന ആ സമയത്തൊക്ക അപ്പൊ ഫുഡൊക്കെ ഇണ്ടാക്കാൻ മോന് ഇണ്ടാക്കും മോനാണ് നോക്കിയതൊക്കെ രണ്ട് മാ മോള് നോക്കി പിന്നെ മോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി പിന്നെ ബാക്കി അഞ്ചു മാസം മോനാ നോക്കിയത് ഏഴു മാസം കിടപ്പായിട്ട് പതുക്കെ പതുക്കെ വാക്കറി പിടിച്ച് നടന്ന് നടന്ന് ഇപ്പ ഓ വാക്കറില്ലാണ്ട് നടക്കും പുറത്ത് ക്കൊന്നും പോവാൻ പറ്റ്ല്ല പൊറത്ത്ക്ക്‌ ഇറങ്ങണെങ്കി ഒന്നില്ലെങ്ക വണ്ടി വേണം അല്ലെങ്കി വാക്കറ് വേണം വീട്ന്റെ ഉള്ളിലൊക്കെ നടന്ന് പണി എട് ക്കും അങ്ങനെയാണ്
അങ്ങനെ
അല്ല ഹലോ ചോറയ്ച്ചഴിഞ്ഞാ ആ ഞാൻ കഴിച്ചു ചമ്മ് മോൻ പൊറ ഇന്ന് വെടിച്ചോണ്ട് വന്ന് വന്ന് ഇങ്ങട്ട് കേറുമ്പ തന്നെ പാത്രം എടുത്തു വെച്ചോണ്ടിരുന്നോളണം അങ്ങനെയാണ് നേമം പൊറത്ത്ന്ന് ഫുഡ്‌ കൊണ്ടന്നാൽ ചൂടാറിയ ഇഷ്ടല്ല വരുമ്പത്തന്നെ പാത്രം എടുത്തു ആ ചൂടം അപ്പൊ അവിട്ന്നേ ഇങ്ങട് വര്ണി ആ ഇങ്ങട്ട് വഴിയിന്നിങ്ങട് ഇറങ്ങുമ്പൊ തന്നെ പറയും പാത്ര എടുത്തുവെച്ചോ ഞാൻ ദേ വരണന്ന് അപ്പം വന്നപ്പ തന്നെ കൊടുക്കണം പിന്നത്തെക്ക് രഞ്ച് മിനിറ്റ് നിക്കാൻ സമയം തരൂല അങ്ങനെയാണ് ഫുഡ് കഴിക്ക്ണത് പുറത്തൂന്ന് കഴിക്കാൻ ഫുഡ്ഡ് വന്ന് ആ ആ പുറത്ത്ന്ന് മേടിച്ച ഫുഡ് വരി മ്പ തന്നെ കൊടുക്കണം അല്ലെങ്കി താ താ താ ന്നുംപറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്യും പി
മയയിണ്ട അവിടെ
ചോറെയിച്ച് ഴിഞ്ഞൊ മഴയില്ല മഴയില്ല മഴയില്ല എല്ലാരും ഫോണിലാണ് ഒരാള് പ ഒരാള് പടം കാൺണ് ഒരാള് ഫോൺ ചെയ്യ്ണ് ഒരാള് ഫോൺ ചെയ്യ്ണ് മഴയുണ്ടോ? നല്ല മഴയുണ്ടോ? അവിടെ മഴയില്ല.
രാവിലെ ല്ല ഇ ഉച്ചക്ക് ശേഷം വെയിലായിരുന്നു. പിന്നെ വൈകുന്നോളം നല്ല കാറ്റ്
എന്തവിാണ്
നല്ല കാറ്റും മയുണ്ടേ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യ്ണ്ട്.
അതല്ലേ. ഞങ്ങളിവിടെ കൊറേനേരം- മഴയുണ്ടാരുന്നു കേട്ടോ അത്യാവശ്യം മഴ പെയ്യണ്ടായി കാലത്തൊന്നുയുണ്ടായില്ല കാലത്തൊക്കെ നല്ല വെയിലാരുന്നു വൈന്നേരം ആയപ്പൊ അത്യാവശ്യം ചെറിയ തോതിൽ പെയ്തിരുന്ന് ഇപ്പൊ ഒട്ടും മഴയില്ല ഇപ്പൊ നിന്ന് മഴ. കാറ്റൊന്നും ഇവിടെ ഇണ്ടായില്ലാട്ടാ. ന്നി.
കാറ്റാണ് കറണ്ട് ഒക്കെ പോയി. ആപ്പനന്ത. പൊട്ടിട്ടുണ്ടാവും മെയിനായിട്ടുള്ള.
അതെല്ലേ, വെള്ള വെള്ളം കയറണ ഏരിയാണോ?
വെള്ളം നല്ലം കേറല്ണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് കേറ്ല്ലാ പക്ഷെ
അല്ലാ സുനാമിയാക്കാ ആഹ് വെള്ളപ്പൊക്കൊക്കെ വന്നപ്പോ വെള്ളംകേറിയോ
ഇല്ല എന്റെ വീട്ടില് കേയറിട്ടില്ല. ഇവിടെക്കെ ങ്ങനെ വെള്ളത്തൂല. കൊറച്ച് ഞങ്ങള് മേലാണ്.
ആഹ് ആഹ് ആഹ്. അപ്പൊ കുന്നും കുന്നും മല- പ്രദേശാണോ
ആഹ് മലൊക്കെ ഇണ്ട്
ആഹ് ഞങ്ങൾക്കൂടെ അങ്ങനെ തന്നെ പൊക്കോതാഴിച്ചേള്ള ഏരിയെ ഞങ്ങക്ക് വെള്ളൊന്നും കേറൂല ഞങ്ങക്ക് വെള്ളം കേറ്ണ സ്ഥലോല്ല
വീട്ടില് വെള്ളൊക്ക ഉണ്ടായിരിക്കൂലെ
ഞങ്ങ്ക്ക് കെണറക്കെ നല്ല അടിപൊളി വെള്ളം കിട്ട്ണ കെണറൊക്കെള്ളതാ വെള്ളത്തിനൊന്നും ക്ഷാമുല്ല
ആ ഇവിടിം അങ്ങനെന്ന വെള്ളത്തിനൊന്നും കൊഴപ്പല്ല ഇവിടെ ഞങ്ങൾക്ക് കെണർണ്ട് നമ്മള് മൂന്ന് വീട്ട്ത്തോലും അവിട്ന്നന്നെ ആ കെണർന്നന്നെ എട്
ആ ഞങ്ങൾക്കു അ മൂന്ന് വീട്ടിനും ഒരു കിണറായിട്ടാണ് ഇവിടെ ന്നട്ട് ഞങ്ങള് ഞങ്ങ്ക്ക് വെള്ള
വേനൽകാലാവുമ്പ വെള്ളൊക്കെ ണ്ടാവോ?
ആ ഞങ്ങക്കുംഅയന്നെ നല്ലോണ്ണം അത്യാവശ്യം വെള്ളുണ്ടാവും വെള്ളത്തിനൊന്നും ഒരു ക്ഷാമുല്ല ഞങ്ങക്ക്
ഇവിടിം വേനൽക്കാലാവുമ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തന്നെ പോവും കൊ വല്ലാതെ
വെള്ളോം ഇല്ലേ വേനൽക്കാലാമ്പോ
അങ്ങനെ ചെയ്തിങ്ങനെ പോകും കൊഴ്പ്പൊന്നുല്ല
ഞങ്ങൾക്ക് അങ്ങൻത്തെ പ്രശ്ന ല്ലാട്ടോ വേനൽക്കാലത്തും ഉണ്ട് വെള്ളം വർഷത്തും ഉണ്ട് വെള്ളം എപ്പളും വെള്ളുള്ള ഭൂമിയാണിത്.
ആഹ് ആഹ്
വെള്ളത്തിനൊന്നും കൊഴപ്പല്ലാത്ത ഭൂമിയാ ചെല സ്ഥല്ത്തൊന്നും വെള്ളൂണ്ടാവില്ല. ഇപ്പൊ അത്യാവശ്യം നല്ലോണ്ണം വെള്ളോക്കെള്ളേ ഏരിയേ എന്താർന്നു പ്രശ്നം ഭക്ഷ ഭക്ഷണക്കെ കഴിച്ചതിവിടെ ഇരിക്കാണ് ഓരോരുത്ത രും ഫോണിലാണിപ്പ
ഇനി എപ്പളാ കെടക്കല് ലൈറ്റ് ആയിട്ട് നേരം വൈകി ട്ടായിരിക്കുലേ
കെടക്കാലൊക്കെ ചിലപ്പോ പന്ത്രണ്ടണി ഒരു മണിയൊക്കെ ആവും വർ ത്താനോക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് പതിയേ കെട
എല്ലാരുണ്ടാവുമ്പോ വർ ത്താനെക്കെ പർ
ആ ആ ഇന്നാ മോന് ഡെലിവറി ആണേ മറ്റേ ഫുഡ് ഡെലിവറിക്കാണ് പോണത് അപ്പ അവൻ വരുമ്പോ ഒരു മണിയൊക്കെ ആവും രാത്രി അപ്പൊ ഇന്ന് പോയിട്ടില്ല ഇന്നിവിടെണ്ട് എന്നാലും കെടക്കലൊക്കെ കണക്കായിരിക്കുള്ളൂ അങ്ങാങ്ങട് പ്ലാങ്ങി ഇങ്ങട് പ്ലാങ്ങി നേരമ്പോവും.
അങ്ങനെക്കാണ്.
നിങ്ങ ഭക്ഷണം കഴിച്ചാ?
ആ ഭക്ഷനൊക്കെ കഴിച്ചു ഞാൻ കടക്കാണ്. ഇന്നാ ശരിട്ടോ ആ ഇന്നാ ആയ്ക്കോട്ടെ.
എത്ര മണിക്ക് കെടക്കും ശരിയെന്നാട്ടാ.
ആ